ഹലോ
എന്തൊക്കെ ഇണ്ടെടി
ആഹ് ഇവിടൊണ്ട് എവിടാ?
ഞാൻ വീട്ടിലാ നീ ഇന്ന് പഠിക്കാൻ പോയില്ലേ ഡ്രൈവിംഗ്?
രാവിലെ പോയി
എന്ത് പറ്റി ശബ്ദം വല്ലാതെ ഇരിക്കുന്നേ?
ഇല്ല ഒന്നുല്ല ചെറിയൊരു പനി പോലെ
ആഹ് എന്തോയി പഠിത്തൊക്കെ
അങ്ങേരേ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും
എന്തോറഞ്ഞ്?
അങ്ങേരു അങ്ങേരു വല്ല പഠിച്ചിട്ട് വരുന്ന പിള്ളേരുടെ കൂടെ നമ്മളെ കാണുന്നത് എനിക്കാണെങ്കി ഒരു സൈക്കിൾ ബാലൻസ് സ് പോലും ഇല്ല ആ എന്നെ കെടന്ന് ചവിട്ട് ചവിട്ട് പിടി അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാ നമ്മക്ക് എന്തോ പറ്റും
ചവിട്ട് സൈക്കിൾ ആണോടി ചവിട്ട് ചവിട്ടെന്ന് പറയുന്നേ
ആ സാധനം ഒണ്ടല്ലോ അതിനാത്ത് രണ്ട് ഓൺ ആക്കുന്നതിന് മുമ്പ് മറ്റേ ഇതും ഒണ്ട് ചവിട്ടുന്നെ
അതെ അതൊക്കെ എന്തിനാ ഇപ്പൊ പഠപ്പിക്കുന്നെ അല്ല അതൊക്കെ ഇപ്പ ചവിട്ടാൻ അങ്ങേര് എന്തിനാ പഠിപ്പിക്കുന്നെ
എടി എനിക്ക് ചവി എനിക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് സ്കൂട്ടീന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ട്
അങ്ങേരിപ്പം ഓട്ടിച്ച് എല്ലാം റെഡി ആയിട്ടല്ലേ ഇതൊക്കെ പഠിപ്പിക്കണ്ടേ എന്തായാലും സെൽഫൊണ്ട് പിന്നെ എന്തോത്തിനാ ആഹ് സുന
ആ സാധനം അല്ല ആ സാധനം
ഓഹ് ആ വണ്ടില്ലേ ലൂണോ പോലുള്ള വണ്ടി
ആഹ് പച്ചപ്പ് അങ്ങനെ അങ്ങേരത് ചവി
എനിക്കാണെങ്കി വേറെ ഒരു ഉണ്ട് വേറെ പത്ത് പേരു
ഓഹ് അങ്ങനെ കരഞ്ഞോവിടെരുന്ന് കരഞ്ഞ് മെഴുകിയോ?
ആഹ് എനിക്കിത് വെയില് അടിച്ചു ആ വെയർപ്പ് തലയിലെറങ്ങി
അത് നല്ല കാര്യാ
ഉം ഒര് ആവേശത്തിനാത്ത് പഠിക്കാനും പോയി ഇപ്പോ ഒന്നിനും വയ്യാത്ത അവസ്ഥയാ
കൊള്ളാ എന്തായാലും
എനിക്കറിഞ്ഞൂടാ വീട്ടി പറഞ്ഞ് കഴിഞ്ഞാ ഓട്ടിക്കുകയും ചെയ്യും
പിന്നെ അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാ പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ
ആരോടെങ്കിലും എടുത്ത് പോയാ മതിയായിരുന്നേ പിന്നീട് എനിക്കൊന്നും അറിയത്തില്ലാന്ന് ഞാൻ ഇങ്ങേരോട് നേരത്തെ പറഞ്ഞതാ
അതൊക്കെ അച്ഛനൊന്നും പഠിപ്പിക്കത്തില്ലേ അച്ഛനൊക്കെ അറിയത്തില്ലേ
അച്ഛൻ ജോലിക്ക് പോയേക്കുവല്ലേ അയിനെടയ്ക്ക് എങ്ങനാ എന്നെ പഠിപ്പിക്കുന്നെ
രാത്രിയിലൊക്കെ വണ്ടി വീട്ടിലൊണ്ടെ ചുമ്മാ എടുത്തു നോക്ക് ക്കുന്നുണ്ടെ അന്നേരം നമ്മള് തന്നെ പഠിച്ച് മതിലൊന്നും ഇടിക്കുന്നില്ല നോക്കീം കണ്ടുവൊക്കെ അങ്ങ് ചെയ്യ് അതാ അതെ ഞാന്
അങ്ങനെ
അതൊന്നും ഇല്ല ഞാൻ തന്നെയാണെങ്കി ഇവിടെ ഇരുന്ന് ചുമ്മത് എടുത്ത് എടുത്ത് നമ്മള ഇങ്ങനെ ആവുന്ന പിന്നെ നീ എന്താ വീട്ടിലോട്ട് നീ നീ ഇതെല്ലാം പോയി അഡ്മിഷൻ എല്ലാം എടുത്തിട്ടല്ലോ ടി എന്നോട് പറഞ്ഞേ
പിന്നെ ഡ്രൈവിങ് പടിക്കണ്ടായോ
ആഹ് പിന്നെ നീ അന്ന് തന്നെ നിർത്ത എന്നോട് ചോ ദിച്ചു
കരുതി ഞാൻ അറിഞ്ഞ ഇങ്ങേര് ഇത്രയും വലിയ പ്രശ്നം ആന്ന്
ഉ ഇപ്പൊ ചുരുക്കത്തി ഇനി നാളെ വരെ പോകുന്നില്ലേ
പോവുന്നുണ്ട് പൈസ കൊടുത്തേക്കുവല്ലേ
തന്ത്ര അതിന്റെ വിശമായിരുന്നു ശബ്ദത്തിലുള്ളത് അന്നാലും മറ്റേത് ഉണ്ടടേ
ഉം ഞാൻ മിക്കവാറും അങ്ങേരെ ഇരുട്ടടി എങ്ങാനും അടി
നന്നായി
അഹങ്കാര ഭയങ്കര ആൾക്കാരൊള്ള സ്ഥലത്ത് വെറുതെ നിർ ത്തി അങ്ങ് നാണം കെടുത്തും അറിയാങ്കിൽ പിന്നെ ഇങ്ങേരോട് പഠിക്കാൻ വരുല്ലല്ലോ
ആഹ് അതാണ് ഭയങ്കര ഇത്
അ
ഉ ആ അവരെന്തേലും ഒക്കെ ആവട്ടെ നീ എന്തായാലും നമ്മുടെ ആവശ്യമല്ലേ ഇപ്പൊ അങ്ങേർക്ക് ഒരാളല്ലേ പത്ത് പേര് വേ റെവരും നമ്മുടെ ആവശ്യമല്ലേ എന്നാലുംന്തായാലും പൈസ കൊടുത്ത് പോയില്ലേ പോ
അതോണ്ടല്ലേ ഞാൻ ഒന്നും പറയാൻ നിക്കുന്ന ഇല്ലെങ്കിൽ എന്നേ കളഞ്ഞിട്ട് വന്നേനെ
നീ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ സാധാരണ എന്തെലും മുടങ്ങണ്ട ആണല്ലോ
കാണുമ്പോഴെ ഇപ്പളങ്ങ് യിരിയാവുന്നു ഓ പഞ്ചാര കുട്ടി ഇഞ്ഞോലേ എന്നാ ഞാനൊന്നും ചെയ്യുന്നില്ലാലെ കളിയാക്കിച്ചിരി ഇപ്പൊ എന്താണ്ട് അങ്ങ് മറിക്കുന്നുള്ള ലക്ഷണന്ന്
ഞാൻ എന്തെങ്കിലും പറഞ് കഴിഞ്ഞാൽ പിന്നെ അതും മതി ഞാനിപ്പം ഒരു പ്രാവിശ്യം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വഴക്ക് പറഞ്ഞെന്ന് ചവിട്ട് ചവിട്ട്ന്ന് അപ്പം പക്ഷെ ഇന്ന് പോയപ്പോ അങ്ങേര്എന്നെ കാണു ഇപ്പോഴും മറ്റേ പിള്ളോരോടൊക്കെ പറഞ്ഞ ങ്ങ് ചിരിയ അ ദൂരന്ന് കാണുമ്പോ തന്നെ എന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നേ എനിക്ക് തന്നെ അറിയാൻ വയ്യാതിരിക്ക മിക്കവാറും ഞാൻ അങ്ങേരെ തലക്കെട്ട് കൊ ട്ടും
നന്നായി നല്ല ചുരുക്കത്തി ഒര ടിക്കുള്ള സ്കോപ്പ് കാണുന്നുണ്ട്
എന്റെ അടുത്ത് നേരെ നിന്നാ ഞാനും നേരെയാണ്
ഓ ഞാൻ എന്തായാലും കൊള്ളാം ഉ അങ്ങനെ ഇപ്പ എന്തോ ആയി
പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല
അങ്ങേനെ ഇരുട്ടടി അടിക്കാനുള്ള ഉദ്ദേശത്തിനും ലക്ഷ്യത്തിലും നടക്കുന്നു
അങ്ങേരോടുള്ള ദേഷ്യം കൊണ്ട് പഠിക്കാനും ഒരു താല്പര്യം തോന്നുന്നില്ല
ഉം പൈസ കൊടുത്തിട്ടാ അല്ലെങ്കി ഇപ്പം ജസ്റ്റ് വേറെ നിറെ റിലേറ്റീവിനെയോ ആരെങ്കിലും കൊണ്ട് പഠി
ഉം എന്നോട് ചിലര് പറഞ്ഞോടി അവിടെ പോയി പഠിക്കുന്നതാ നല്ലതെന്ന്
ചുമ്മാത അത് പിന്നെ ഒരു മാ രണ്ട് മൂന്ന് ട്രിപ്പ് പോയ രണ്ട് മൂന്നത്തെ ക്ലാസ്സിന്റെ താഴെ ഉള്ളായിരുന്നു
പക്ഷെ ശരിയാ എനിക്ക് ഒന്നും അറയില്ലോ അപ്പൊ പിന്നെ ആദ്യം തൊട്ട് അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും ക്ക് നല്ലതന്ന് വിചാരിച്ചാ പോയത് പക്ഷേതിങ്ങ മാതിരി പിണക്കാവുന്ന് ഞാനറിഞ്ഞില്ല
അപ്പൊ ഇതിന് മാത്രമേ പോുന്നുള്ളൂ കാ കാറും കൂടെന്ന് വീ
ഫീ ആായിട്ട് പയ്യേ നീ പ്പോടെ ഒരെണ്ണം ഞാൻ ചെയ്യട്ടെ എന്നിട്ടല്ലേ അടുത്തത്
ഓ അല്ല നീ അതോടെ എടുക്ക് ഇപ്പൊ പോകുമ്പോ ഒന്നിച്ച് രണ്ടും കൂടെ അങ്ങ് പൊക്കോളും പിന്നെ അങ്ങേര് വല്ലതും പറഞ്ഞൊന്നും ചെയ്യണ്ടേ
ആദ്യ കൂട്ട ബാലൻസ് ആയിട്ടൊന്ന് ചെയ്യട്ടെ എന്നിട്ട് വേണെങ്കി വേറെ എവിടെങ്കിലും പോയി പഠിക്ക് ഇങ്ങേരടുത്ത് വെറുതെ ഇനി അതിന്റെ പൈസയും കൂടി കൊടുക്കണ്ടല്ലോ
എന്തായാലും നീ എറങ്ങി തിരിച്ചല്ലേ അങ്ങേരടുത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ ഒരാളടുത്തായാലും പോയി പഠിക്കണം
ഏ ഈ സ്കൂട്ടി പഠിച്ചിട്ട് വറെവിടെങ്കിലും പോയി കാറും പഠിച്ചിട്ട് ഇങ്ങേരെ ഡ്രൈവിംഗങ്സ് കൂളിന്റെ ഫ്രണ്ടി കൂടെ തേരാ പാര ഇങ്ങേരു കാണുന്ന ഞാനോട്ടിരിക്കന്ന്
അങ്ങനൊക്കെ അത്രയൊക്കെ വേണോ അത്രയൊക്കെ
അങ്ങന അത്രക്കും നാണം കെടുത്തി
കൊള്ള അന്നിട്ട് നീ ആണെങ്കി വേറെ എവിടെങ്കിലും പോയി കൂടുതല് പെണ്ണങ്ങള് ഒള്ളടുത്ത് പോക അത് അവർക്ക് പിന്നെ, ഇത്തരെ ഒക്കെ വേണം ആ അത് കേട്ടോ ഇല്ല എന്ത്? ഇതിന്റെ പൈസ വെറുതെ പോത്തില്ലേ
അറിഞ്ഞരിയോ ചോദിച്ചത് സ്കൂട്ടി ഇനി എന്ത് കഠിച്ച് പിടിച്ചാലോ അങ്ങേരുടുത്ത് നിന്ന് പഠിക്കും ഞൻ
കാറ് അത് എന്നോടോ ബാലാനി എന്നാ ശരി ഞാൻ ന്നാ ഇനി പ്പൊ പിച്ച വെച്ച് പിച്ചവാസു ആയിട്ട് വരുന്നതേ ഉള്ളൂ നീ അന്നേരാണ് ആ അന്നേര വന്നടീ നീ എന്റെ അടുത്ത് പറയുന്നെ
നീ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് കേട്ടോ അങ്ങേരടുത്തുന്ന്
ഉം സ്കൂട്ടി എന്റെടുത്ത് വാ നിന്നെ ഞാൻ പച്ചവെള്ളം പോലെ പഠിപ്പിച്ചേരാ
അപ്പൊ നിന്റെറടുത്ത് വന്നിട്ട് പഠിച്ചിട്ട് ഇങ്ങേറെ മുമ്പിപോയി ഷൈൻ ചെയ്യാം
ആ എന്നിട്ട് വെറുതെ ആ പൈസ കളയാനാന്നോ
അല്ല എനിക്ക് ലൈസൻസ് എടുക്കണോങ്കി എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണോല്ലോ
എന്നാലും എല്ലാ പൈസയും കൊടുത്തിട്ട് അവനെ കൊണ്ടന്നെ നിന്നെയും അല്ലെങ്കി അവര് പറയും ഏട്ടന്റെറടുത്ത് വന്നല്ലാതെ ഓൾമോസ്റ്റ് നീ പഠിക്കണ പഠിച്ചു അവിടെ പോയി ചുമ്മാ അവിടുന്ന് തത്താവ് കാണിച്ചു അവൻ അങ്ങേരെയിട്ട് വച്ചിട്ടാണ്
നാക്കീടെ മണന്ന് ന്തിയല്ലേ മൂന്നാമത്തേണ് ഉം
ആ പുള്ളാരൊക്കെ എന്ത് രീതിച്ചിരിക്കുവോ ആ എന്നാലെ നിനക്കത് തന്നെ വേണം ഞാനത് ത്തു കിട്
ഓ നീ ഭയങ്കര സത്യവാമ നന്മമരമാണല്ലോ
ആ സത്യവാൻ സാവിത്രിയ ഞാൻ നീ അറിഞ്ഞില്ലേ
ഞാന നോർമൽ മനുഷ്യനാ ഞാനാണെങ്കി ചിരിക്കും സങ്കടം വന്നാ കരയും
ഓഹോ നോർമൽ മനുഷ്യനന്നേരം ചുരുക്കത്തിന്ന് കരഞ്ഞു തന്നേരം നോർമൽ മനുഷ്യൻ
ഇല്ല ഞൻ കഞ്ഞില്ലടീ കരഞ്ഞെങ്കി ഞാ പറയും ഇത്രേം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് പറയത്തില്ലേ കരഞ്ഞെന്ന്
ഉം എന്നാലും അവന്റെ മണ്ടക്കിട്ട് നീ ഒരെണം കൊടുക്കാഞ്ഞെന്തടി
ഇത് കഴിയാട്ടടി നീയ്യും കൂടി വന്ന് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഒരുമിച്ച് കേസാവൂന്ന് ഒറപ്പാ അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടല്ലോ
അതാ കേസിനും വഴക്കിനും നിനക്ക് ഞാൻ വേണം. അല്ലാത്തിനും ഒറ്റക്കങ്ങ് വെച്ച് പിടിച്ചോളും.
ഞാനറിഞ്ഞോടി ഇത് ഇത്രം ഗതി കെട്ട ഒരിതാന്ന്
ഉം ഗതികെട്ടവനെ പാമ്പ് കടിച്ച അവസ്ഥയാണല്ലേ
ഉം
എന്തായാലും എന്തായാലും ഇത്രേ സഹിച്ചില്ലേ ഒരു രണ്ടു മാസം കൂടെ എടു ത്താൽ ബൈ ഇതും കൂടെ അങ്ങ് പഠിക്ക കാറും കൂടെ
അതിനാ ഞാനിങ്ങനെ ക്ഷമിച്ചു നിക്ക്ന്നേ ക് കാറുണ്ടോ ആഹ് ഒണ്ട്.
അത് അച്ചന് ഓട്ടിക്കത്തില്ലേ. പിന്നെ നിന്റെടുത്ത് അവരോടൊക്കെ പഠിപ്പിക്കാൻ പറയടേ
ആര് പഠിപ്പിക്കാനാ അതൊക്കെ കൊറേ നോക്കീയിട്ടല്ലേ ഡ്രൈവിങ് അവള് പറഞ്ഞ് അവര് പറഞ്ഞ് പൈസ തരാ അന്നിപ്പ ഡ്രൈവിംഗ് സ്കൂളി പോയി പഠിക്കാം
അന്ന്ട്ടീ ഓന ഡ്രൈവിങ് സ്കൂളി പോവാ നിന്നോടാര് പറഞ്ഞു
അവര് തന്നാ പറഞ്ഞത് അടിപൊളിയാ അങ്ങേര് അടിപൊളിയാന്ന്
അങ്ങേര് ശരിക്കടി പൊളി ആയിട്ടുണ്ട്
നാട്ടുകാർക്കൊരു കുഴപ്പോല്ല ഇനിക്ക് മാത്രോള്ളൂ അങ്ങനെ കൊള്ളാത്ത
ഉം അടിപൊളിയാ നീ ആയിട്ട് അങ്ങേർകെന്തി നീ എന്തേലും പോയി അവടെ കെടന്ന് അങ്ങേരെ കുറ്റം അങ്ങാനും പറഞ്ഞ ആരേലും പോയി പറഞ്ഞാ ആരോടെലും
ഇല്ല
ആഹ് പിന്നെന്താ പറ്റി എന്തായാലും ഒരു പ്രശ്ന ഉ
അങ്ങേര് കേറിയോ എറങ്ങിയോ എനിക്കെന്തോ വാണം
നി നീ അങ്ങേര വണ്ടി എങ്ങന പഞ്ചരാക്കിയോടെ
അങ്ങേരെന്നെ ഫസ്റ്റ് ന്ന് നോട്ടപ്പുള്ളി ആക്കി വെച്ചേക്കുവാ ഞാൻ പിന്നെ എന്തോയ്യാനാ
ഇതെന്തുല്ലെ സ്കൂളിലെ പിള്ളാരും ടീച്ചറും മാക്സാറും ആയിട്ടൊക്കള്ള അടി കണക്കൂണ്ടല്ലോ
മാക്സാറോട് ഞാൻ ഇങ്ങനെ അടി ഉണ്ടാക്കിയിട്ടില്ല. അത് മാന്യമായിട്ട അടി ത്തേ ഉള്ളൂ ഇത് ഒരുതടയ്ക്കൊന്നും പോവത്തില്ല ഇങ്ങേരെ ഞാൻ ശരിയാകും ഇടിച്ചു നോക്കും ഞാൻ
നീ ഇരുന്നു നോക്ക് എന്തായാലും എറക്കാൻ എന്തായാലും ആള് വേണ്ടി വരും.
ത്താളെ സെറ്റ് ചെയ്തിട്ടേ ഞാൻ ചോയ്ക്കാൻ ചെല്ലാത്തൊള്ളൂ
ട്ടീ ഒരു ജാമ്യം പിടിക്കേണ്ടി വരും നീ എന്നെ അതിലൂടെ പിടി ചിലെ വരാ
അവനല്ല വെറക്
ആഹ് ഓ എറക്കാൻ തീർച്ചയായിട്ടും ഞാൻ എത്തും പിന്നെ ഞാനല്ലാതെ പിന്നാര്? ഉം ഓ ശരി ഉം ഓക്കെ